ഹലോ.. ! വലൈകുംസലാം വറഹ്മത്തുള്ളാ.. !
ഉം എന്താ പണികളൊക്കെ ഒരുങ്ങിയോ.
പണിയെല്ലാം ഒരുങ്ങി ചോറയിച്ചാണ്.
ഏ.. ഞൻ ചോറി ചവിടെ കടന്നു.
ആഹാ ആഹാ അത് ശരി... ! ആഹാ കുളിച്ചാനാണ് തോന്നൂല കുളിമുറി-
കുളിച്ചാൻ പിന്നെഅക്കാ.
ആഹാ അതന്നെ.
ഞാനും കുളിച്ചിട്ടില്ല.
ഉം തണുപ്പല്ലേ.
ചോരയാണ് കായി ചോട്ടേഅങ്ട്. അതെ ചോറിയോ കഴിച്ചിട്ട് അങ്ങനെ.
ആഹാ.. ആഹാ... !
ഉം ഒരു വരാൻ കാത്തിക്കാനൊന്നും ഒഴിവിട്ടൂലാ, ചോറന്നിട്ടി എല്ലങ്കിലേ. ഉം.. ! കജുങ്ങാലും ഉണ്ടാവും ഇങ്ങട്ട്.
ആഹാ ആഹാ അതിന് നിങ്ങൾ പത്ത് മണിക്ക് ഒന്നും തിന്നുല്ലലോ?
ഉം.. പത്തണിക്കൊന്നും തിന്നുല്ല.
അതേയ്ക്കാരെ.
ഉം പത്തണിക്ക് തീറ്റല്ലാ, രാവിലെ ചായ അടിച്ച പിന്നെ, പിന്നെ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോ വേഗം ചോറിയിച്ചും, പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോഴേ.
ആഹാ ആഹാ... ! കാക്കൂ നേരത്ത വരല്ലുണ്ടല്ലോ, വണ്ടി വരണ കാ കാണാ.
ആഹ് ഇന്നിപ്പോ ആഹാ ഓലും വരവ്ണ്ട്. അല്ല ഇന്ന് ഇപ്പോ വെള്ളിയാച്ചല്ലേ, ഇന്നെത്തിട്ടില്ല. ആഹാ.. !
ഒന് നേരത്തെ ചോറിച്ചണം തോണു, ഗുളിഗെയിം ഇതൊക്കെ. കുടിച്ചന്നല്ലേ അതേക്കാരം, അങ്ങനെ ഞങ്ങൾ പറയല്ണ്ട്. ആഹാ ആഹാ ആഹാ തിരുമ്പാന്- ഇറങ്ങുമ്പൊ കാണാ വരഞ്ഞു.
നും നേത്തെ കല്യണം നേർത്തെ- വരാണെകിൽ ഈ ഓടിച്ചെയ്‌. തിന്നും ഒരു പതിനൊന്ന് പന്ത്രണ്ടണിക്കൊക്കെ ആണെങ്കി അപ്പോ ഓട്സ്ന്നും അല്ലെങ്കി പന്ത്രണ്ടരെക്കായാ കഴിഞ്ഞുക്ക്ണെങ്കി അപ്പ ചോറാണ് ത് ന്നും
ഏഹ് എഹ് എപ്പളും എന്തേലൊക്കെ ങ്ങനെ സ്റ്റോക്ക് വേണല്ലേ ഇന്നി ഇന്നി നാല് മണിക്ക് എന്തേലും തിന്ന്യോ വൈന്നേര്ത്തോ
നാല് മണിക്ക് അങ്ങനെ ഒന്നൊയ് എന്തെങ്കിലും ഒന്ന് റസ്കോ എന്തേലും അങ്ങനെക്ക്യെ
ആഹ് ഉച്ചക്ക് തീറ്റ അഅ് നേർത്തവാണല്ലേ
അഅ് നാർത്ത വാണം അല്ലാതെ പിന്നെ ഒമ്പമണീ ഒമ്പത് ചോറ്ന്നും
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഞങ്ങളുംതന്ന്യെ ഞാന് പണിഒര്ങ്ങ്യാ അപ്പ ചോറെയിച്ചും
ആഹ് ഞാനും ഇവലോട്അറിം ഇങ്ങളാആഹ് രും എന്ത്പറഞ്ഞ്ട്ടും കാര്യല്ല ഇച്ചാ ആ ടൈം ആയാ പിന്നെ ആരിം കാത്ത്ക്കാൻ ഇച്ച് വെെക്കൂലാറിം
ലെ ഓലറെ ഞ് ഞാനിരി രിക്ക്ണ സമയത്ത് ഓൾക്ക് എന്തെങ്കിലും പണി ഇണ്ടാവും ന്നട്ട് പിന്നെ വേറെ എപ്പ്ളെലെയ്ക്കാരം ഓള് വെയ്ച്ചാ ഇ എ എന്തെങ്കിലൊക്കെ തട്ടി മുട്ടി ഇജ്ജ് ഒയിവാകുന്നർഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു ന്നാ ഇങ്ങള്ന്റപ്പോ ന്ന് വേഴിച്ചാൻ കാത്തിക്കിംന്നർഞ്ഞു അപ് അപ്പൊ നേരം വെങ്കിഎന്തെങ്കിലൊക്കെ കാട്ട് ട്ടീകാണ്ട് നേരംവൈങ്കീട്ട്ണ്ടാകും അല്ലെങ്കി മിഷീൻമ്മെ ഇരിന്ന്ട്ട്‌ണ്ടാകും ന്നട്ട് ഓൽ ക്കാദ്യം നേരെ ആണ്ങ്ങൾക്ക് അങ്ങനെര ആദ്യം നേരാക്കി കൊടുക്കന്നല്ലേ അമ്മള്‌ ചെയ്
ആഹ് അതന്നെ ഓല് വന്ന്ഴിഞ്ഞാ പിന്നെ ഓൽക്കാദ്യം ഇതാക്കി കൊട്ക്കണ്ടേ
മീനൊക്കെ പൊരിച്ചുമ്പോ ഫസ്റ്റ് പൊരിച്ച്ണത് ഓൽക്കൊട്ക്കും ഇന്നഞങ്ങള് പ അഹ് അഅപ്പൊ പറയും ന്നാ ഒരു ട്രിപ്പ് പൊരിച്ചിട്ട് ഇന്നാഅനക്ക് ഇവടെ കുത്തർന്ന് തിന്നൂടേറിം ന്നാഇങ്ങള് പാകത്തിന് തിന്നിംന്നറിഞ്ഞാ- അപ്പൊ ഓല് പെരുംചിരി ആക്കാരം അപ്പൊ ഫസ്റ്റ് പോരിച്ണെ ഓൽക്കന്നെ വേണ്ടരും പൊരിച്ചാല് പിന്നെച്ചോന്നറിം ന്നാ ഇങ്ങള് പാകത്തിന്‌തിന്നിംന്ന ച്ച്ക്ഇങ്ങളെ പിന്നാലെ ഇരിക്കാറിം ഉം അപ്പളെക്കാരം ഓൽതിന്ന്നീന്റാക്കെ- വിവരർഞ്ഞ്ക്ക എത്രെ പൊരിച്ച് മുന്നികൊടുക്കുണു അതന്നെ കണക്ക് പറി ഇച്ച്തിന്നണ്ട മാത് ഇത്ര ന്റെ മുന്നില് വെച്ചാ മതീയറി ഞാപ്പങ്ങക്ക് പള്ളന്നറീണ അറീലേയ്ച്ചു
ഓ
ഉം ഉം അനല്ലരസാ
ഞാനഅതുപോലെ വേഗം വെയ്ച്ചും ഓല് ചെൽപ്പോ വര്യാണെങ്കി അപ് പ്പ അയിനന്സരിച്ച് ആഹ് അയിക്കാണ്ട് ഇതാവും അല്ലെങ്കി കാത്തിര്ന്നാൽ ചെലപ്പോ അങ്ങന നേരം ബെങ്കും അപ്പത്തിന് ഞാനാകതാവും ചി
ഉം പീരാന്താണ്
പിന്നെ ഈ കഞ്ഞുടി പരിപാടിയൊന്നുംല്ല അതോണ്ട് പിന്നെ
ആഹ് ആഹ് അതോണ്ടാണേ എള്പ്പം പയ്ച്ച്ണതെ ഞാന് ഇൻ ചോറും ചാറും എപ്പളാ ആവുണൂ അപ്പ എള്പ്പെട്ത്ത് തിന്നും പിന്നെ പിന്നെ തിന്നണംന്നൊന്നുല്ല പിന്നെ ഇപ്പ ആഹ് പിന്നെ ഇങ്ങനെ നടക്കും
ത് ന്നണംന്നില്ല പിന്നെ അഅ് കഴിഞ്ഞു അഅ് ചെലപ് പ്പൊഒരു പന്ത്രണ്ടര ആവുമ്പത്തിന് എൽപ്പോ ചെൽപ്പൺതിന്നും അങ്ങനെയ് അവാഒരുതൺ വരുമ്പൊത്തിന് വേ അപ്പം വേം വളമ്പ്യൻ തിന്നും
ഇപ്പൊ ഒരു പണ്യാെർങ്ങ്യ മാരി തോണാ
ആഹ് ആഹ് അപ്പ മനസ്സില് പിന്നെ അതല്ലേ അപ് അപ്പൊ പിന്നെ അതാണ്ട്
എന്നന്രു സമാധാനം
ആഹ ആ അങ്ങനെ അങ്ങനെ ചോറി കയിഞ്ഞ് ഇനി ഭാല് വന്നിട്ട് കൊടുക്കണോ ഉ
ഓല്ക്ക് ആഹ പള്ളി കഴിഞ്ഞിട്ട്
അല്ലെ ഈ പള്ളിക്കാർക്ക് പോണീന്റെ മുന്നേ വരുന്നതാാണ്
സമയം കിട്ടിയിട്ടുണ്ടാവൂലേക്കാരം
ചിലപ്പോ ചോറ് തിന്നിട്ടാൻ പോവും പള്ളിക്കൊക്ക് ഹ ഹ
ആഹ ആഹ
ഉ ചോറ് നിട്ടാ ഞാൻ പോണേ ഇറങ്ങാണ്ടേ ഇപ്പ എത്തീട്ടില്ല
ഉം അകാക്കുവിന്റെ ഇവിടെ മതിൽ കെട്ടണ കണ്ടില്ലേ നിങ്ങള്
ആഹ കണി പണി കഴിഞ്ഞിട്ടില്ലല്ലോ
ഇല്ലല്ല അത് ഇനി എന്താ ബെൽറ്റ വർക്കണത്രേ
അത് ശരി ആഹ്
ഉം ഞാള് ബെൽറ്റ് വാർത്ത് പിന്നെ അതിന്റെ മേലെ പൊന്തിച്ച് നല്ല ഉയര ഉള്ളതല്ലേ
മണ്ണിട്ട് ചെിലപ്പോണ്ട ഇടിഞ്ഞാടഴിക്കാറി
ആഹ് ഇപ്പറത്തെ ഭാഗത്ത് ഒന്നോട്ട് ഇല്ലേന അല്ലോ
ആഹ
നമ്മളെ ഭാത്ത് ഞമ്മളെ ഭാഗത്ത ഒന്നുംല്ലല്ലോ ഓലെ ഭാഗത്തല്ലേ മണ്ണുള്ളത്
അപ്പ ഇടിഞ്ഞണ് പോരുവേ
ഉം ഉം അപ്പ ആടെ ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ ഉയർത്താന്ന് പറഞ്ഞട്ടെ
ആഹ ആഹ് അല്ലെങ്കിൽ ഒന്ന് ആ ങ്ങോട്ട് ഇതാവും ആ ഭാഗം ആ മൂല അതിന്റെ ഭാഗം തന്നെ അങ്ങനെ ഇടിഞ്ഞുക്കണല്ലോ അല്ലെ
ആഹ ഓലക്ക് കെട്ടാച്ചി നല്ലോണ്ണം കെട്ടണം പിന്നെ അവിടെ ഇത്ണ്ട്ല്ലേ അവിടെ ഒരു ചെറിയൊരു തിട്ടുണ്ട്ല്ലേ
ആഹ
പണ്ടത്തെ പിന്നെ ഉരുള്ളകല്ലി വെച്ചെണ്ടുള്ള ഒരു പടവ് ഓലെ അപ്പുറത്തെ സൈഡ് നിങ്ങളാ ഭാഗത്തത്തെ ഇത് ഉ
ഉം ഉം ഉം
അതല്ലേ ഈ മൂലക്കല്ലേ അപ്പുറത്തെ
ആ ആ സ്യാബിന്റെ പടെ
ആഹ അവിടെങ്ങനുണ്ട് പറയ്
അവിടെ പൊളിഞ്ഞാടില്ലേ ഓന എന്ത് രസൽ ശരിയാക്കിന്ന് പറിയോ
ആഹ
സൂപ്പർയി ശരിയാക്കിന്ന അതങ്ങനെ
ഹ ഹ ആ ശരിയാക്കുമ്പോ ശരിയാക്കീട്ട് പിന്നെ
എനിക്ക് എന്തേലും ഉണ്ട എന്താക്കിയാല് അപ്പൊ നേരാക്കിടണം
ആഹ
എവിടെലൊക്കൊ കിടന്നാലും ഇതാക്കിയാലൊക്കെ എന്നിട്ട് പൈസ ഇല്ലാത്തോടത്ത് കടം മേടിച്ചിട്ടാത്ര അങ്ങനെ കാട്ടിക്കണന്നത് കേട്ട് അതാണ് പൊളിഞ്ഞാടം ചെയ്തു നല്ല ഇടങ്ങേറായിട്ടുണ്ടാവും എനിക്ക്
ആഹ ഇങ്ങനെയൊക്കെയാണ് മതിൽ നല്ല പൈസ തന്നെയാണ്
ഉം അങ്ങനെയാണ് കുത്താതിരിക്കാനെ പോലെ അങ്ങനെ കാട്ടിയതന്നെ പിന്നെ അതിന്റെ അടിയിലാണ് നമ്മക്ക് കെട്ടിക്കടുത്തപ്പേക്ക് സൗക്കാക്കുന് നമ്മുക്ക അത്യാവശ്യമാണല്ലോ അവിടെ കെട്ടല് അവ പറഞ്ഞീന്നു നിങ്ങള് അതിന്റെ താഴത്താൻ കെട്ടി മതി എന്ന അതവിടെ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞ കാക്കുന ഇനിപ്പോ പെര പണി തൊടങ്ങിയതൊണ്ടേ
ആഹ് ഒക്കെ പാടെ നിന്ന് പോയി ആഹ്
ഇങ്ങനെ പറയുന്നുണ്ട്‌ ഓന് ഞമ്മക്ക് രണ്ടാക്കും കൂടിങ്ങാണ്ട്‌ ച് ഓൻ ഒറ്റക്ക് കജ്ജൂലന്നൊക്കെ പറയണണ്ട്.
അതന്നെ
ആഹ് ബസിറോന്റെ ഭാഗം ഓനാണ് ശരിയാക്കി ട്ടോ.
ആഹ് ആസ്
മറ്റോൽത് ഞിപ്പം ശരിയാക്കാംന്ന് കരുതും മാണ്ട.
ഹ് ഹ് ഹ്
പിന്നെ അക്ബറൂറ്റയ്
ആഹ് ആഹ്
ഓലെ പെരന്നെ സരിയാക്കിട്ടില്ലല്ലോ
അതന്നെ പെരെന്നെ സെര്യാക്കിട്ടില്ല ലേ ഓൻ വന്നുക്കുൺ ഓണ്ടോ ബടെ ആഹ് വന്ന്ട്ട്ല്ല
വന്നപ്പളും ഓൾക്ക് എടങ്ങേറ് ഇപ്പൊ വേറെ പോയ്ട്ടും എടങ്ങേറാ ഒക്കേ എടങ്ങേറന്നെ അറിയൊ ഓളെ കണ്ടാ തോണൂലാ കണ്ടാ ഓള് ഇങ്ങനേ ചിറ്ച്ച്ങ്ങോണ്ടേ ക്കാര് ഞമ്മക്കെന്തേലു ആയിട്ടില്ലേച്ചാ ഞമ്മൾ സമാധാനം ഇണ്ടാവുല്ലേല്ലോ ഇവര് നേരായിട്ടില്ലാച്ച്ങ്ങാണ്ട് ഇന്ക്ക് അങ്ങത്തൊന്നുല്ലാ ഓള് എപ്പളും ചിറിച്ച് കൊണ്ടേക്കാരം
ഈ കുട്ട്യാളേയിറ്റ് ഇങ്ങനെ ഇ ഇത് ആവ്ണ അല്ലേ പേരേന്നും സരിയായിട്ടില്ലെങ്കില് ആഹ് ഇൽ ഇല്ലാ ഈ വാത്ത്
തറവാട്ട്ക്ക് തറവാട്ട്ക്ക് പോരാണോലേയ്
അതന്നെണയ് ഈ മഴയേത്തൂ ഇതൊക്കെ എന്താ എടങ്ങാറ്
എന്താകാട്ട ആണുങ്ങള് അങ്ങനെ ആണ്ച്ചെങ്കി
ആഹ് അല്ലേ അല്ലെപ്പോ നാട്ടിലും കൂടി അല്ല എന്തേലു അങ്ങനെയൊക്കെ
ഒന്ന് ഒറങ്ങി കെട്ന്നൊറങ്ങി നീച്ച്കാണ്ടേയ് നേരെ മണ്ട്ണാണ തറവാട്ട്ക്ക് വല്ല ബുദ്ധിമുട്ട്ണ്ടോ ഓൻക്ക്റിയെ ഒരു ക്ലോസറ്റാ ആ പെണ്ണിനാടെ വെ ച്ചടുത്താ ഓൻക്ക് അങ്ങനെങ്കിലുംമണ്ടാ ഈ കുട്ടിനേ ഇട്ട് കാണ്ട്
കുട്ട്യേള് അതനെയാണ് പറഞ്ഞതേ ഒരു ക്ലോസ്റ്റ് ഒറു ഒര് ബാത്റൂമണ്ട് സരിയാക്കി കൊടുത്താ സരിയാക്കിയാമതി
നെലം ഒന്നും നേരാക്കണ്ടാ ഒരു ക്ലോസെറ്റാ വെച്ചൊടുത്തൂടെ ഒരു കുജ്ജ്ത്തിങ്ങാണ്ട് എന്നാ പിന്നെ അത് നടക്കും ഈ കുട്ടിനീ വെച്ചോണ്ട് എങ്ങനെ കക്കൂസ്ക്ക് മണ്ടാറിയെ
ഹ് ഹ്
ചെറി ചെറി കുട്ടീളാവ്മ്പളെ
ആഹ്
ആഹ് ഒര് കാര്യം നല്ല എട്ങ്ങേറ കുള്ച്ചാനും ഇതിനു അയിനൊക്ക പറ്റും ഉള്ളിലെ
ആഹ് ആഹ് ഒരു കർട്ടന് എന്തോ ഇട്ട്ക്കെ അയിന് വന്ന്
ആഹ് ആഹ് കോക്രീറ്റ്- കോൺക്രീറ്റാണ് അടീല് ഇന്ന്ട്ട് വള്ളം അങ്ങ്ട്ട് കൊണ്ടോയാല് മേത്ത് കുട അങ്ങന പാര കുളിച്ചാൻ പറ്റും നേരെങ്ങത്തല് കുളിച്ചാനൊന്നും പറ്റൂല ഇപ്പം മ് ബാത്റൂമ്ന്ന് കുള്ച്ച്ണ മാരിപ്പം
അതന്നെ ഓല് ഒറ്റക്കാകുമ്പോ അങ്ങനെങ്ങട്ടെ
ഉം ആഹ് അയിന് പറയും തറവാട്ടിലായിരുന്ന് പണിയെടുത്താ അങ്ങനെയും- കൊയങ്ങീക്കുണു എന്നിട്ട് പിന്നെ ഒന്ന് വേറെ പോയതാണ് വേറെ പോയി- ക്കെല പോയിപ്പിച്ച് ക്കാണ്
ആഹ് ഓന് ആണല്ലേ മൂത്തത്
ആഹ് അബുകാക്കു പർഞ്ഞു പർഞ്ഞട് ചിയിപ്പിച്ച്ക്കാണ് ഓനെം കൊണ്ട്
വന്നെ
അല ഇപ്പ ഓല ചെലവേങ്കിലും കൊണ്ടടക്ക്ണ്ടലൊ മറ്റേത് അതും ഇണ്ടയ്ന്നിലലൊ
ആഹ് അല്ലെ അല്ലെയിപ്പൊ ഗൾഫിലൊക്കേണ്
മ്മ്
വേറെന്തൊക്കെ പ്രത്യേയിച്ചൊന്നുല്ലല്ലോ സുഖല്ലേ
വേറെന്താ കൊഴപ്പൊന്നുല്ല ഇന്നാ എടക്ക് വിളിച്ചോണ്ടുന്ന് ഉം ആഹ്
ഇന്നാ ശെരി മ്മ്